ഹലോ
ക്കാവോ
ആഎനിക്ക് കേക്കാം നിനക്ക് കേക്കാവോ.
ആ എനിക്കും കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുവന്നോ എല്ലാരും വീട്ടില്.
ആ് സുഖമായിട്ട്ിരിക്കുന്നടി ഇന്ന് അവധിയല്ലായിരുന്നു അതുകൊണ്ട് കോളേജിലൊന്നും പോവണ്ടായിരുന്നു പിന്നെ. നല്ല മഴയായിരുന്നു ഇന്ന്.
ഉം ഉം ഇവിടെയും നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മഴ പക്ഷെ ഇന്നലെയൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ.. ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയായിരുന്നു.
അതാടി ഇപ്പൊ എടവപ്പാതയുടെ മഴ പെയ്യൂന്ന് പറഞ്ഞെങ്കിലും ഈ ജൂൺ മാസം ഒന്ന് അ.. മഴ പെയ്തതേ ഇല്ലല്ലോ മറ്റേത്. സ്കൂളിലൊക്കെ പോകുമ്പോ നനഞ്ഞു വാരിയായിരുന്നു പോകുന്നേ ഇപ്രാവശ്യം അധികം മഴ പെയ്തില്ല. പക്ഷെ ഇപ്പ മഴ വീണ്ടും തുടങ്ങിും തോന്നുന്നു.
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്.
നിനക്കോ ഇന്ന് കോളേജിൽ പോകണമായിുന്നോ അപ്പൊ പോകണ്ടായിരുന്നല്ലോ സോറി ഞാൻ മറന്നുപോയി.
വേണ്ട വേണ്ട ഇന്നേ അവധിയല്ലേ വേറെ പ്രത്യേകിച്ചു വിശേഷങ്ങളൊന്നുമല്ല ഒരു സർജറി ഉണ്ടായിരുന്നു. എന്നപ്പം അതി്റെ റെസ്റ്റില്ല കുറച്ച് ദിവസായിട്ട്.
ആണോ വേദനുണ്ടോ.
വേദനൊന്നുമല്ല ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉള്ളതോണ്ടേ.
ആഎന്നായിരുന്ന്.
മെനങ്ങാന്നായിരുന്നു മെനങ്ങാന്ന വൈകിട്ട്.
ഓ ആരരുന്നു കൂടെ.
അമ്മ ഉണ്ടാരു ന്ന്
ആ അപ്പം വീട്ടില് അച്ഛനും അനിയനും ഒക്കെ ഒറ്റക്കായിരുന്നോ.
ആഅവ രണ്ടും മാത്രേള്ള.
ആ പിന്നെ
ഹലോ
ആ ഹലോ വീട്ടിൽാരരെങ്കിലും ഉണ്ടോ. വേറെ ഓ നിന്നെ കാണാൻ.. നിന്നെ കാണാൻ ആരെങ്കിലും വന്നേണോ ആഹ.. ആ
ഞാൻ ന്നാപിന്നെ വിളിക്കാവേ.
കോള് കട്ട് ചെയ്തോെങ്കിൽ ശരി.
ഓ ശരി